എവ്ടെ? എന്താ സുഖല്ലേ?
ഏ
ഇന്നലെ സൽക്കാരത്തിന് വന്നീര്ന്നിലെ? ഉം എന്താ ഫുഡ്. ഫുഡ് ഫുഡൊക്കെ വ
പറയാ ന്നോ എന്തൊക്കെയാര്ന്നൂ
ആഹ്. ന്ന യ് എന്തൊക്കെ ജ് കയ്ച്ചെ?
മന്തി, ബിരിയാണി, നെയ്ച്ചോറ്, തേങ്ങാച്ചോറ്. പിന്നെ കടി ഐറ്റംസ് പൊറാട്ട, പത്തിരി, വെള്ളപ്പം, നൂൽ പുട്ട്, ചപ്പാത്തി. എല്ലാ ണ്ടായിര്ന്നു. അതിന് കടലക്കറി ചിക്കൻ ഏ ചിക്കൻ ഫ്രൈ ണ്ടായിര്ന്നു. ബീഫ് ഫ്രൈ ണ്ടായിര്ന്നു. ഒക്കെ ണ്ടായിരുന്നു.
അയ്. അന്നോട് പറയാന് ജ് ആ സുർബിയാന് തിന്നേണ്ടിര്ന്ന്ട്ടോ. സുർബിയാന് ണ്ടാക്കാന് ആ പണ്ടാരി എത്ര നേരാ പണിയെട്ത്ത് ക്ക്ണ് അറിയൊൻക്ക് അയ്ക്ക് ഇടാത്തൊരു സാനൊല്യ. അ. മ്. അരിയൊക്കെ ഇങ്ങട്ട് വാങ്ങിക്കണ്കിലോന് ഇരുന്നൂറുപ്യെ. എന്താ ഓൻ്റെ ക്കോലം. ന്നാ ചോറൊ? ചോറങ്ങട്ട് തൊള്ളക്ക് വെക്കുമ്പോത്തിനണ്ട് അറങ്ങിപ്പോവാ. ആ ജ്ജാതി കിടിലം സാ ഏ. എന്തിനാപ്പൊ ഒരു ഓറഞ്ചെങ്ങട്ട് പീഞ്ഞിട്ടിട്ട് ങ്ങനെ. നല്ല കിടലായിട്ടാണ് ഒരു വെക്കണ ചോറ്. ഏ ഓറഞ്ച് പീഞ്ഞ്. ഐക്ക്ള്ള കുരുമുളക് സെല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ടെ ണ്ടായിക്ക് ണ്. ഏ ന്നട്ട് നല്ല ഉഷാറായിട്ട് വള്ളത്തിലിട്ട് ണ് തളപ്പിച്ചൂറ്റി.